ഹലോ ഹലോ കേൾക്കാവോ ആ എനിക്ക് കേൾക്കാ നിനക്കോ?
ആഹ് കേൾക്കാം ചായൊക്കെ കുടിച്ചോ?
ആഹ് ഞാൻ ചായ കുടിച്ചെടി നീയോ ഇല്ല ഇവിടെ ആങ്ങളമാരില്ല അവന്മാരുടെ വന്നിട്ടേ ചായെ എടുക്കൂളു അഞ്ച് മണിയാകും ആണോ എങ്ങന ചായേടെ കൂടെ വേറെ വല്ലാം കഴിക്കാറുണ്ടോ?
ചായേടെ കൂടെ കടയിൽന്ന് ബേക്കറി ഉണ്ടെങ്കി കഴിക്കി ഇന്നിപ്പവിടെ കപ്പലണ്ടി ഉള്ളോണ്ടൊന്നും ഉണ്ടാ
ഒന്നും ഉണ്ടാക്കത്തില്ല അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കും വാഴക്കാപ്പോ
ആഹ് പിന്നെ അവധിക്കാലയിട്ട് ട്ട് ആഹ് അവധിക്കാലായിട്ട് എവിടെയെങ്കിലും പോയോ?
ഇല്ല നീ എവിടെക്കെ പോയി?
എവിടൊക്കെ പോയി
ആഹ് ഞാനാണെങ്കി ഇന്റേൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്കലെ ക്ലിഫിലൊക്കെ പോയിരുന്നു
നീ ഏതൊക്കെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുവരെ
ഇതുവരെ ഏഹ് ഞാനിപ്പം പഠനത്തിന്റെ ഭാഗമായിട്ട് ഏഹ് വിനോദയാത്ര പോയിരുന്നു അപ്പം വയനാട്, ഗോവ കർണാടക അതുപോലെത്തന്നെ ഏഹ് കോഴിക്കോട്, കാസർഗോഡ് ഏഹ് പിന്നെ അങ്ങനെ കൊറെ സ്ഥലങ്ങളിൽ പോയിരുന്നു
വയനാട് എവിടെയൊക്കെയാ പോയത്?
ആഹ് വയനാട് ഞാൻ ബാണാസുരസാഗർ ഡാമ് പിന്നെ അവിടുള്ളാെരു വെള്ളച്ചാട്ടം പിന്നെ എടയ്ക്കൽ ഗുഹ ഹ അവിടെക്കെ പോയി നീ അവിടെക്കെ പോയിട്ടുണ്ടോ?
ആഹ് ഞാനും അവിടൊക്ക പോയിട്ടുണ്ട് യ്യോ എടയ്ക്കൽ ഗുഹ എന്തു മാത്രം നടക്കാനുണ്ട് നടന്നടന്നന്ന് ന
ന്ന് ന്ന് നടുവയ്യാ ഉം അതെ ഞാൻ ആഹ് രണ്ടു തവണ ആകെ എടയ്ക്കൽ ഗുഹയിൽ പോയിട്ടുണ്ട് പക്ഷെ നല്ലൊരു ഒരു വട്ടെ പോയിട്ടുള്ളൂ ഞാൻ പഠിച്ച സമയത്ത് ആ ഒരു വട്ടെ പോയിട്ടുള്ളൂ പക്ഷെ നല്ലൊരു അനുഭവമായിരുന്നു കാരണം എല്ലാവരായിട്ടാണല്ലോ പോകുന്നത് നമ്മൾ ഒറ്റക്ക് പോകുമ്പോഴുള്ള മടുപ്പ് നമുക്ക് അനുഭവപ്പെടുത്തില്ല എല്ലാവരും ഒള്ളപ്പം
അത് ശരിയാ കൂടെ സംസാരിക്കാനും പറയാനൊ ക്കാളുണ്ടെങ്കിൽ നമ്മൾ എത്ര ദൂരം നടന്നൊന്നും നമുക്ക് ഓർമ്മ വരത്തില്ല പക്ഷേ രാത്രി ഉറങ്ങാൻ കെടക്കുമ്പഴായിരിക്കും കാലുവേദനയും കൈവേദനയും എല്ലാം വരുന്നത്
ആഹ് അത് നീ പറഞ്ഞത് ശെരിയാ
പിന്നെ കർണ്ണാടകയിൽ എവിടെയൊക്കെയാ പോയത്?
പോയത്? ആഹ് കർണാടകി പോയപ്പം ആഹ് അവിടെ സൂയിസൈഡ് പോയിന്റ് പിന്നെ കുറെ അമ്പലങ്ങളുണ്ടായിരുന്നു അവിടെ എന്നിട്ട് മല കേറി പോകുന്നേ കർണാടകയില് നമ്മൾ കർണാടകൽ എനിക്ക് തോന്ന ചെന്നകശുറാ ആഹ് അതതെ അതെ അവിടെ പോയി അതൊക്കെ പോയി പിന്നെ നമ്മള് ബനാന റൈഡിലൊക്കെ പോയിരുന്നു ആഹ് അത് ശരിയാ മറ്റേ ബേലൂര് വാട്ടർ റൈഡ് ബനാന റൈടൊക്കെ അത് വളരെ കർണാടകയിൽ തന്നെ നമ്മള് നല്ലൊരു നല്ലൊരു സ്പോട്ട് കണ്ടിട്ടില്ലായിരുന്നോ പഠി ച്ച സമയത്ത് ചിക്കമംഗളൂര് ആഹ് അത് ശരിയാ ഞാൻ പെട്ടെന്ന് മറന്നുപോയി നല്ല സ്ഥലമായിരുന്നു
എന്തൊക്കെ കാണാനുണ്ടായിരുന്നു സിരി സ്റ്റാചു വിസഡ പോയിന്റ് ബാബാ ബുദാൻ
ബുതാൻ കുന്നുകള് ആഹ് അതെ അന്ന് ആരൊക്കെയോ നമ്മുടെ കൂടെ വന്ന്
പിനി സ്റ്റാച്ചിന് ഉള്ളിലോട്ട് എങ്ങാണ്ട് ആ പോട്ടുവ അവിടെക്കെ പുലി ഇറങ്ങുവോ അതുകൊണ്ടൊക്കെ തിരിച്ചു വന്നില്ലായിരുന്നോ
ആഹ് അയ്യോ ഞാന് അത് അറിഞ്ഞില്ല അങ്ങനെരു സംബവംയുണ്ടായോ
ആഹ് ആരൊക്കെ കൊരറച്ചു പേര് അതിന്റെ ഉള്ളിലോട്ട് പോകാൻ വരെ പോയി അപ്പൊ അവര് പറഞ്ഞത് അയിന്റെ ഉള്ളിൽ എന്തോ പുലിയോ എന്തോ- ആരും പോവരുതെന്ന് പറഞ്ഞിട്ട് ഇഞ്ഞു വീട്ടു അതൊരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തുള്ളരുസ്ഥലം - നല്ലതായിരുന്നു നമ്മുടെ കൂടെള്ളതാ അതോ വേറെ പിള്ളേര് വന്നവര് പോയതാണോ എനിക്കത് കൃത്യ-
എനിക്കത് കൃത്യായിട്ട് ഓർമ്മയില്ല ഉം ഞങ്ങള് കൊറച്ചു പേര്ന്ന് വെച്ചാ അന്റെ ഫ്രണ്ടിൽ നിന്ന് ചിത്രങ്ങളൊക്കെ എടുത്ത്, എന്നിട്ട് എല്ലാവരും കൂടെ നിന്നിട്ടുള്ള ചിത്രം എടുത്ത് അതൊക്കെയാ ചെയ്തത് നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ ആ സ്റ്റാചുന്റെ ഫ്രണ്ടിലെ ആ പൂവൊക്കെ. നമ്മള് ജീപ്പിനകത്തല്ലേ അവിടെ പോകുന്ന ചിക്കമംഗലൂര് ആണ് ആണ് പലരും ജീപ്പിനാത്താ പോയയെ പക്ഷെ- ഞാനാണെങ്കി കാറിനാത്ത പോയെ സാറിന്റെ കൂടെ ഞാനും രണ്ട്- രണ്ടു പേരും കൂടി ജീപ്പിൽ എല്ലാവർക്കൂടെ സ്ഥലമില്ലാത്തോണ്ട് - ഞങ്ങള് മൂന്നു പേരും സാറും കൂടി കാറിലാ പോയെ
ഉം ശരിയാ എനിക്കിപ്പോ ഓർമ്മയുണ്ട് അന്ന് ആ സമയത്തെനിക്ക് പക്ഷെ പെട്ടെന്ന്-
പക്ഷെ പെട്ടെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് എന്റെ ഫ്രണ്ടിന് വയ്യായിരുന്നു ആ ആണല്ലേ പലർക്കും ഹോസ്പിറ്റൽ ഒക്കെ കൊണ്ടു പോയായിരുന്നു ആ പലർക്കും വയ്യാതൊക്കെ വന്നിരുന്നു എന്നാലും നല്ലയായിരുന്നു കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമ്മള് വളരെ ആസൂത്രണം ചെയ്തിട്ടല്ലേ പോയത് എന്ന് വെച്ചാ ഏറ്റവും കുറഞ്ഞ- തുകയില് നമ്മള് ഗോവ വരെ പോയിട്ട് വന്ന് അത് സത്യം പറഞ്ഞ- അതൊരു ഒരു വലിയൊരു സംഭവം തന്നാ എന്നെ സംബന്ധിച്ചിടത്തോളം
അല്ലേലും നമ്മള് പഠിച്ചെടുത്ത് കൊറേ ആത്മാർഥതയോടെ നിന്നത്- നമ്മള് അന്നാ പഠിച്ചാടി - ബിയേല്ലേടട് ലൈഫിലാ പക്ഷെ ഇപ്പ ഇപ്പ വരുമ്പോ ആരും അത്ര ആത്മാർഥത കാണിക്കുന്നില്ല എല്ലാത്തിലും കള്ളത്ത - ത്തരവ കാണിക്കുന്നത് കോളേജിലായാലും കാരണം കോളേജില എല്ലാം -
എല്ലാം പ്ലാൻ ചെയ്യുന്നത് സാറന്മാരാ
അപ്പം ഓരോ ടിപ്പാർട്ട്മെന്റിന് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ കയ്യിന്ന് ഇത്ര പൈസ -
ത്ര പൈസ വാങ്ങും കൊണ്ടു പോകും. തിരിച്ചു വരുമ്പ നമുക്ക് കണക്ക് പോലും ഓര് പറയത്തില്ല
പക്ഷെ നമ്മള് അന്നാ പഠിച്ച സമയത്ത് നമ്മള് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു പോകും എത്ര തുക ബാക്കി ഉണ്ടെങ്കിലും- നമ്മള് തിരിച്ച് തരുവായിരുന്ന് എനിക്ക് അതൊക്കെ ഇഷ്‌ - ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ആയിരുന്നു നമ്മുടെ കൂടെ പഠിച്ച സ്റ്റുഡൻറ്സിന്റെ നിനക്കോ-
ആണ് അത് വളരെ സത്യമാണ് എന്ന് വെച്ചാ അന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അവര് വിനോദയാത്ര പോയപ്പോ ഒരുപാട് പൈസായിന്നു അതും അടുത്ത്- അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് എന്ന് വച്ചാൽ ഗോവയിലൊക്കെ വരെ പോയി നമ്മുടെ ഏഴ് ദിവസത്തെ വിനോദയാത്രയായിരുന്നു - അത്രയൊക്കെ നമ്മളെ കൊണ്ട് പറ്റിയില്ലേ നമ്മള് കൂടുതലും പെൺകുട്ടികളായിരുന്നു പിന്നെ നമ്മടെ കൂടെ നല്ല സപ്പോർട്ടായിട്ട് നിക്കാൻ രണ്ട് ആൺകുട്ടികളും ഒണ്ടായിരുന്നു പിന്നെ അദ്ധ്യാപകര് നല്ല സപ്പോർട്ടായിട്ട് നിന്ന അദ്ധ്യാപകരായിരുന്നു കൂടെയുള്ളത്
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോളേജ് ലൈഫ് ആണോ നമ്മടെ ഡി എൽ എഡ് ലൈഫ്ണോ ചോദിച്ചാൽ ഞാൻ പറ ഞാൻ പറയും അത്രയും ഡി എൽ എഡ് ആയിരുന്നു നല്ലേന്ന് കാരണം അത്രയും നല്ല പിള്ളോരായിരുന്നു പിന്നെ അങ്ങനെയുള്ള പിള്ളേരെ ഞാൻ ഇതുവരെ കോളേജി
കോളേജിൽ കണ്ടിട്ടില്ല അതിപ്പം എന്റെ ആയാലും അനുഭവം അങ്ങനെ തന്നെയാ
എല്ലാർക്കും ഭയങ്കര സ്നേഹവും ഇപ്പോഴും എല്ലാരും വിളിക്കയും തെരക്കകയും എല്ലാം ചെയ്യും പക്ഷെ ഞാനിപ്പം പർപ്പസും പ്ലസ്റ്റുപഠിച്ച് അങ്ങനെ ആരും കണ്ടാലേ മിണ്ട തൊള്ളൂ അതിന് നമ്മളെ തിര
നമ്മള തെരക്കി ഒന്ന ചെയ്യത്തില്ല എന്ന്‌വെച്ചാൽ നമ്മളിപ്പ നേരിട്ട് കണ്ട് കാണുന്ന തന്നെ ഇപ്പൊ ഓരോ എത്ര കല്യാണംങ്ങൾക്കാ ഞാൻ പരമാവധി എല്ലാ കല്യാണങ്ങൾക്കും പോകു ശ്രമിക്കും പക്ഷെ ചെലതിനൊന്നും ഇപ്പം ഇന്റേൺഷിപ്പ് ഒക്കെ വന്നതൊണ്ട് ചെലതിനൊന്നും പോവാൻ പറ്റിയില്ല എങ്കിലും എല്ലാത്തിനും പോകൻ ശ്രമിക്കും അവിടെ വെച്ചന്നെ കൊറെ പേരെ കാണും. അപ്പൊ നമ്മള് ഓരോ വിശേഷങ്ങളൊക്കെ പറയും ഒരുമിച്ചിര്ന്ന് കൊറെ ചിത്രങ്ങളൊക്കെ എടുക്കും അത് നല്ല രസാ
അല്ലേലും നമ്മള് വീട്ടിൽ ഒറ്റക്കിഇരിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും ഏഹ് സ സന്തോഷം കിട്ടത്തില്ലോ നമുക്ക് കൂട്ടുകാരടെ കൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടുകാരടെ കൂടെ എവിടെെങ്കിലും ഒക്കെ പോകുമ്പോഴ ഇങ്ങനെയൊക്കെ സന്തോഷം കിട്ടത്തുള്ളൂ എനിക്ക് ഒരുപാട് ദൂരം അങ്ങനെ പോകണൊന്നുമ ഇല്ല ആൾക്കാരോട്ടൊന്ന് സംസാരി ചെടപഴകി അങ്ങനെയൊക്കെ നിന്നാൽ മതി
നിന്നാമതി ആ അത് നീ പറഞ്ഞ ശെരിയാ എന്തേരസയിരുന്നു ഓർമ്മി ല് നമ്മടെ ബീച്ച് പോലെല്ലല്ലേ ഗോവയിലെ ബീച്ചൊക്കെ അവിടെന്ന്ച്ച നമുക്ക് അകത്തോട്ട് പോവാരുന്നു ഞാനും എ എന്റെ കൂടെുള്ള കൊറച്ചു പേര് ആ ഫു മുഴുവൻ സമയവും ആ വെള്ളത്തിൽ തന്നെയ ആയിരുന്നു അയിന്റെ കൂടെ നല്ല സപ്പോർട്ട് ആയിട്ട് സാറും ഉണ്ടായിന്ന് അധ്യാപകരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനകത്ത്ന്ന് വെച്ചാൽ തീരെ നമ്മളെ ഇങ്ങ എന്നച്ചാ കരയിലോട്ടാ കൊണ്ടുവരുന്നത് അകത്തോട്ടല്ല. അതുകൊണ്ടന്നെ നമുക്ക് നമ്മുടെ ബീച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അകത്തോട്ട് നന്നായിട്ട് പോകാൻ പറ്റുവായിരുന്നു
ഉം കാരണം ഇപ്പഴത്തെ ഇപ്പത്തെ നമ്മുടെ ബീച്ച ഒന്നും സേഫ് അല്ലലോ കാരണം എല്ലാം ഇ കടല് കയറി കെടക്കുവാണ്ല്ല ലൈഫ് ഗാർഡ് നിക്കുന്ന കൊണ്ട് ഒരുപാട് നമ്മൾ ഇറങ്ങാനും സമൈക്കത്തില്ല നമ്മള് നിന്നാൽ തന്നെയും
തന്നെയും ഈ വെള്ളം കൊറച്ച നമ്മള്ങ് എടുത്തോണ്ട് പോകും ആ അത് നീ പറഞ്ഞ ശെരി ഞാൻഈ അടുത്ത് വർക്കല ക്ലിഫിൽ പോയായിരുന്നു അപ്പം അവിടെ പോയപ്പോഴും ഇതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ കൊറച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോഴേ അവിടുള്ളവരി ഇങ്ങനെ വിസിൽ ഊതും അല്ലെങ്കിൽ അനൗൺസ്മെന്റ് നടത്തും അങ്ങനെ ചെയ്യും കാരണം പലരും ഇതൊന്നും ശ്രദ്ധിക്കാത്ത അതിനകത്തോട്ട് അങ്ങ് പോവാനാ നോക്കുന്നെ ഉം വലിയ വലിയ തെരകൾ വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് പക്ഷെ അന്തരീക്ഷം നല്ലതായിതൊക്കെയുണ്ട് കാണാം ഞാൻ ഇതുവരെ പോയിട്ടില്ല അത് നമ്മുടെ കൊ ഏഹ് നമ്മടെ അടുത്തുള്ള ബീച്ചിനെ അപേക്ഷച്ച് നോക്കുമ്പോം കൊറച്ച കൂടി എറങ്ങ അത്രേള്ളൂ അല്ലതെനമ്മു. ടെ ഗോവയിലെ ബീച്ച് വെച്ച് നോക്കുമ്പം ഹേമ്മ് അത്ര ആ അത്ര അങ്ങോട്ടും എറങ്ങാൻ പറ്റത്തില്ല ഇപ്പം ഇപ്പൊ വാർത്തേൽ ഉണ്ടായിന്നു വർക്കല വറക്കലലായാലും ഇങ്ങനെ വലിയ തിരമാലകൾ വരുന്നുണ്ടെന്ന് അപ്പൊ നമ്മള് വളരെ സൂക്ഷിക്കണം എവിടെ ആയാലും പിന്നെ നല്ല ഭംഗിയായിരുന്നു ഞങ്ങള്ൾ പോയ സമയത്ത് വെയിലില്ലായിരുന്നു. മൂന്നര സമയത്താ പോയെങ്കിൽ പോലും ഉം എന്നച്ചാ മഴയുടെ ഒരു അന്തരശമായിട്ട് വെ്യിലില്ല എന്നാൽ മഴയും പെയ്തില്ല അതുകൊണ്ട് നമുക്ക് വെയില് കൊള്ളാതെ ചൂടൊന്നും അനുഭവപ്പെടാറെ പെടാതെ ആടെ നിക്കാനും തെരെലോട്ട് ഇറങ്ങാനും പിന്നെ കൊറെ ചിത്രങ്ങൾ എടുക്കാനൊക്കെ കഴിഞ്ഞു അന്ന് അവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്ന് അപ്പം ആഹ് ആ വ്യക്തി ഞങ്ങക്ക് കൊറച്ച് ഫോട്ടോസ് ഒക്കെ ക്യാമറയിൽ എടുത്ത്തന്ന് പൈസ കൊടുക്കണംഎങ്കിലും കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്തന്നു
പിന്നെ അവിടെ വേറൊന്നും കാണാനൊന്നുല്ല വർക്കലയില് ബീച്ച് അങ്ങനെയൊക്കെയുള്ളൂ അല്ലേ
ഏഹ് ഞങ്ങള് വർക്കലെല് ബീച്ചി മാത്രേ പോയൊള്ളു ആഹ് പിന്നെ അന്ന് തന്നെ സൂവില് പോയി സൂയിലും ഇവിടെ രണ്ടടത്തുവാണ് പോയത് അപ്പ തന്നെ നമ്മളെല്ലരും കൂടെ ആഹ് ആഹ് നാളെ എല്ലാരും കൂടെ ആയപ്പോഴത്തേനും സമയം പോവും അവിടുന്ന് കുറച് ദൂരോള്ളോ തിരുവനന്തപുരം സ്കൂളി പോവാൻ ഞങ്ങൾ ആദ്യം പോയത് സൂയില അതിന്ശേഷം ട്രെയിനിൽ വന്ന് വർക്കല റെയിൽവേ സ്റ്റേഷനി എറങ്ങി അവി ഫ്രണ്ട്സ് എല്ലാം ഉള്ള കൊണ്ട് വഴിയൊക്കെ കണ്ടെത്താൻ ബുദ്ധിമുട്ടത്തില്ല ഇപ്പൊ ഞാനൊക്കെ ഒറ്റക്ക് പോയെങ്കിൽ എനിക്ക് കൊറച്ച് സമയം എടുക്കും ഒരു സ്ഥലം മനസ്സിലായി ഒക്കെ വരാന് ഉം ഇപ്പം പോയി പോയി കൊറച്ച് സ്ഥലങ്ങളൊക്കെ അറിയാം എനിക്ക് പക്ഷേ ഒറ്റടിക്ക് മനസ്സിലാവത്തില്ല രണ്ടു ദിവസം എടുക്കും ഒരു സ്ഥലം മനസ്സിലാക്കി എടുക്കാന് പുതിയ സ്ഥലങ്ങളൊക്കെ ആഹ് അതിപ്പോ എനിക്കായാലും അങ്ങനാ കൊറച്ച് രണ്ടുസം ഒരുദിസം ജസ്റ്റ് മനസ്സിലാവും രണ്ടാമത്തെ ദിവസം കാണുമ്പോ ആഹ് കൊറച്ചൂടെ മനസ്സിലാവും പിന്നെ അതങ്ങ് ആഹ് ഇതൊക്കെയാണെന്ന് സ്ഥലങ്ങൾ ഇതൊക്കെയാ ഈ വഴിയാ പോകണ്ടേ അങ്ങനൊക്കെ പിന്നെ കൊറച്ചൂടെ ഓരോരുത്തര് പറഞ്ഞൊക്കെ അറിയും പിന്നെ അബദ്ധം പറ്റും ഓരോ ബസ്സ് മാറി അങ്ങനെയൊക്കെ കേറും അതുകൊണ്ട് ഞങ്ങള് ചോദിച്ചിട്ടേ കേറു അറിയാത്ത സ്ഥലവായോണ്ട് ചോദിച്ചിട്ടേ ബസി കേറു ഞാൻ ആ ബസി കേറിയിട്ടാരിക്കും ചെലപ്പോ ചോദിക്കുന്നത് അങ്ങനെയൊക്കെ കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റും ഉം ആണല്ലേ എന്നാ ശരിയെന്നാ ശരി